ഹലോ ഹല ആഹ് കേൾക്കുണ്ട് ഉഉം ചായൊക്കെ കുടിച്ചില്ലേ ചെറിയ മക്കളൊന്നുല്ല അപ്പ അല്ലെ സ്കൂളി പോണൊന്നുമില്ല ഹലോ ഹലോ
ഹലോ
ക്കൊന്ന് കട്ട് ഒര് സൗണ്ട് പോയല്ലോ.
കേക്ണ്ടോ ക്ലിയറാവ്ണില്ല്യാ? മ് ആഹ് ഇന്റെ ചെറിയാ ചെ ആഹ് ചെറിയ മോൻക്ക് ഇരുപത്തിരണ്ട് വയസ്സായി പറയാ.
ആഹ്. ഹ ഹ അപ്പ സ്കൂൾ കുട്ട്യേളും കാര്യങ്ങളൊന്നുംല്ല.
മ് അയിന് ഞമ്മളെ പണ്ടത്തെ കാലത്തൊക്കെ വൽപ്പം കൂടിയാ പുട്ച്ച് കെട്ടിക്കാണല്ലോ പയിനെട്ടും പയിനൊന്നും പയിനഞ്ചൊന്നും ആവണ്ടല്ലോ ക ഇന്റെ കൂടെള്ളോല് എസ് എൽ സി എഴുത്യേപ്ളേ എസ് എൽ സി എഴുത്യേപ്പം ഞാൻ പ്രസവിച്ച് കട്ക്കാ ഇന്റെ വല്യോളെ. ഒമ്പാം ക്ലാസ്സിന്ന് ഇന്നെ പുട്ച്ച് കെട്ടിച്ചതാ.
മ് മ്. അന്ന് അന്ന് വിദ്യാഭ്യാസത്തിലേറെ അതെയതെ അല്ലെ അന്ന് വി ദ്യഭ്യാസത്തിലേറെ അവർക്ക് അവരെ ബാധ്യത തീർ
ആഹ് തീർക്കണം ന്നുള്ള ഒരിതേന്നു. ഇന്നട്ട് ഞാനാ പതിന ഞ്ച് വയസ്സ് പതിനേ ആഹ്. പതിനെട്ട് വയസ്സായപ്പം ഞാൻ രണ്ട് കുട്ട്യാളെ ഇമ്മായി അന്ന്. ആഹ് ആഹ് അന്ന് അ പ്പൊ ആ രണ്ട് കുട്ട്യേളും തമ്മിൽ ഒന്നര വയസ്സിന്റെ മാറ്റൊള്ളേര്ന്ന്. ഇന്റെ മൂത്തെ രണ്ട് കുട്ട്യേളും തമ്മില്. രണ്ടാളും പെൺകുട്ട്യേളേര്ന്നു. അപ്പ പിന്നെ അവരെ കെട്ടി ച്ച് അവർക്ക് വേ കുട്ട്യേളായി പേരകുട്ട്യേളായി മൂത്ത മോനിപ്പോ ഇരുപത്താറ് വയസ്സായി. രണ്ടാമ ത്തോന് ഇരുപത്തിരണ്ടായി. ആൺകുട്ട്യേളാണ്. ആഹ് ഇനി പ്പോ മോന് കല്യാണൊക്കെ നോക്കണം.
ആഹ്.
അങ്ങനെ ഇപ്പൊ അവര്ക്കും കുട്ട്യേളായി മൂത്തത് പെൺകുട്ട്യേളായ പിന്നെ വേഗം വല്ലിമ്മാരു ആയി. പേര കുട്ട്യേളു ആയി.
അത് ശരിയാ അത് എളുപ്പണ്ട് മ്. വല്ലിമാരും വല്ലിപ്പാരൊക്കാവാ മ് മ്. പണ്ട് പർഞ്ഞാല് ഞമ്മക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അയിനന്നൊരു ചിന്താഗതിയില്ല.
നമ്മുക്ക് പറയാനും അറീല്ല വാണ്ടാന്ന് പറയാനും അറീല്ല. നമുക്ക് എതിർക്കാനും അറീല്ല ഒന്നും അറിയാത്തൊര് പ്രായാവും. ഇപ്പത്തെ മക്കക്കൊക്കെ ചെറുപ്പത്തിലെ എല്ലാം അറിയാലോ നമ്മക്ക് എന്തേലും അറിഞ്ഞീര്ന്നോ.
അതല്ലേ പഠിച്ചിട്ട് എന്തെങ്കിലും നേടണംന്നോ പഠിച്ചിട്ട് എന്തെങ്കിലും ആവണംന്നോ അതൊന്നും മനസ്സിലാവാ
അറിയാത്തൊരു കാലേന്നു. ഇപ്പൊ ഇപ്പൊന്നും ആരൊ ന്നിനും അയ്ക്കൂല. കല്യാണം കഴിക്കാനൊന്നും ഇപ്പോ ജോലില്ലാതെ ആരേലും കല്യാണത്തിനയ്ക്കോ.
അതെ അതെ മ്. ഇന്റെ എസ് എൽ സി പരീക്ഷ ആഹ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു എന്റെ പ പത്തില് പരീക്ഷ എഴുതികൊണ്ടിരിക്കുമ്പോ ഓരോ പരീക്ഷ കഴിഞ്ഞ് വരുമ്പളും ഇന്റെപ്പ ഇന്റെട്ത്ത് ചോയിച്ചീന്നാണ് ഇഞ്ഞ് എത്ര പരീക്ഷണ്ട്ന്ന്.
മ് മ് മ് ഹ്
അത്രയേ ഉപ്പാക്ക് ഉപ്പാന്റത് കഴിഞ്ഞിട്ട് വേണം.
അതെ.
ബാധ്യതേണ്. അപ്പൊ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞപ്പോ പരീക്ഷ കഴിഞ്ഞോ ചോയ്ച്ച്. പരീക്ഷ കഴിഞ്ഞ അന്നിന്റെ പിറ്റേ ദിവസം വന്നു. ഫിക്സായി.
മ് വിക്സായി. ഇൻക്കും അതന്നെ ആ ഒറ്റത്തവണ ഞാനങ്ങട്ട് സ്കൂൾക്ക് പോണാ പോ ക്കില് വരവും കഴിഞ്ഞു കാണലും കഴിഞ്ഞു ഒരാഴ്ചോണ്ട് ഇന്റെ കല്യാണം ഒറ്റാഴ്ച്ചോണ്ട്.
മ് പിന്നെ ഞാൻ വാശി പിടിച്ച് പ്ലസ് വണ്ണും പ്ലസ് ടും ഞാൻ പഠിച്ചു.
കല്യാണം കയ്ഞ്ഞാരേ?
കല്യാണം കയ്ഞ്ഞിട്ട്.
ആ ടൈമ് തന്നെ പഠിച്ചോ അതോ ഇപ്പം കൊറച്ച് ആയാരേ. ആഹ്. അന്നെന്നെ ഒക്കതൊക്കെ പുട്യേതായതോണ്ട് ക മ് ഞാൻ പിന്നെ പിന്ന എസ് എൽ സി പോലും എഴുതിയില്ല ഞാന് എൻക്ക് പിന്നെങ്ങന നിന്നെന്റതൊക്കെ
ആഹ് പിന്നപ്പോ തുല്യ കുറച്ചൊക്കെതാണെങ്കില്
ആഹ് ആ കണ്ട് പിന്നെ ഞാൻ മെനക്കെടാൻ പോയില്ല വല്യ പ്രായായ വല്ലിമ്മ എഴുപത്തഞ്ച് വയസ്സ് വല്ലിമ്മ എഴ്‌തിതൊക്കെ കണ്ടിര്ന്നല്ലൊങ്ങനെ തുല്യത പരീഷ എയ്തികാണ്ട് ജയ്ച്ച് പാസ്സായതൊക്കെ ആഹ്
ഉം അതില് കൊറെ മാറ്റങ്ങള്ണ്ട്
ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് ഞമ്മക്ക് തോന്നും ഞമ്മക്കത് കഴീലാന്ന് പക്ഷെ വെറ്തേണ് ഞമ്മക്ക് കഴിയും ഞമ്മള് നമ്മള് ദിവസ ഒരാഴ്ചയിലെത്ര ഒരു ക്ലാസ്സോ രണ്ട് ക്ലാസ്സോല്ലേ അയ്നങ്ങനെ പോയോണ്ടിരിക്കും ഞമ്മക്ക് താനേ ഞമ്മളൊരു നമ്മക്ക് പഠിക്കാൻ കഴിയുന്ന്ല്ലൊര് മൈൻഡായി വര്ന്ണ്ട്ന്നാ പറിണെ
ഉം ഹും പ്ലസ് വണ്ണും പ്ല പ്ലസ് റ്റും കയ്ഞ്ഞ് പിന്നെ നിർത്യോ ന്തേലും കോഴ്‌സെന്തേലും പഠിച്ചോ ജോലി കേറിയോ
ഇല്ലല്ല പിന്നെ പഠിച്ചില പിന്നെ രണ്ട് മക്കളായത്
ഉം ന്തേലൊക്കെ കോഴ്സൊക്കെ പഠിച്ച് ന്തിനേലൊക്കെ പോയാ നല്ലതാ ട്ടില്ങ്ങനെ നേരമ്പെള്ത്ത് വൈകുന്നേരാവോളം കുത്തർക്ണേരം കൊണ്ടേയ് ക്കേലൊക്കെ പോണന്നൊക്കെ തോണും പക്ഷെ പ്പിൻക്ക് തടിയോണ്ടും വയ്യാഞ്ഞിട്ട് പിന്നെ പിന്നെ രണ്ടോപ്പർഷൊക്കെ കയിഞ്ഞ് അതോണ്ട് അങ്ങനെക്കെ ആയപ്പൊ പിന്നെപ്പൊ വേദനകളും വെര്ത്തപ്പൊ ഗർഭപാത്രൊക്കെ ഒയിവാക്കി ഫൈബ്രോയിഡ് മൊഴക്കെണ്ടായി ബ്ലീഡിങ്ങ്
ആഹ് അയ് ശരി
പിന്നെ അയ്ന്റെ ഇഷ്യൊക്കായാരെ പിന്നെപ്പങ്ങനൊന്നും ഇറങ്ങീല പ്പൊ ക്കെന്തിനേം പഠിച്ച് ജോലി കേരാനൊക്കെ നല്ല താല്പര്യ
ആഹ് ഇന്റെ മോളേതാ പ്പൊ ഡിഗ്രി ഫസ്റ്റാണ് ഞാനൊന്ന് സ്റ്റേബിളാവണം ഞാന് മ്മാന്റെ പോലാവൂല സ്ഥിരായിട്ട്
ഉം ഞാന് പറിഞ്ഞ് ഇവളോട് ന്റെമോളൊക്കെ ബലൊ മോള് മോനൊക്കെ എന്ത് മാർക്ക്ന്റെ മോനൊക്കെ പത്താം ക്ലാസ്സില് ഒമ്പത് എ പ്ലസും ഒര് എ യും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച്കാണ്ട് ഗവൺമെന്റ് സ്കൂള് തന്നെ വല്യോ മോ പ്പൊ അങ്ങൻത്തന്നെ ഓള് ബികോമിനൊക്കെ ചേർന്ന് ഓളെന്നെ ടോപ്പ് കോളേജിലെ ടോപ്പ് ഓളേന്നു ടോപ്പർ ന്നട്ട് ഓളെ കല്യാൺത്ത്ന് വന്നപ്പോ ടീച്ചർമാര്
ആഹ്
കുട്ടീനെ . ഓള് ഫുള്ള്ങ്ങട്ട് കാണാപ്പാഠം പഠിക്കാ ഓള് സാമെയ്താ പോവൂല്ല കുട്ടി എക്സാമെയ്താൻ പോയീല പിന്നെ അയ്ന്റെടി കൂടെ ഓളെ വിസിറ്റിങ്ങിന് പോയി അങ്ങനെക്കെക്കൂടി അയ്ക്കാണ്ടാ പഠിപ്പില്ലാതാക്കി ന്നട്ടോള് വിസിറ്റിങ് കയ്ഞ്ഞ് വന്ന് ട്ട് ഞാന് ഓളെ ബടെ കൊണ്ടേ ചേർത്തു പ്രൈവറ്റായിറ്റ്ണ്ടല്ലോ മറ്റേ ത് പഠിച്ച്കാണ്ട്. ഓൺലൈൻ . ച്ച് എക്സാമെയ്ത്ണെ അങ്ങനെ കൊണ്ടെ ചേർത്തു അതും മുയിവനാക്കാതെ അട്ത്ത പോക്ക് പിന്നിം പോയി സൗദിക്കെ അങ്ങനെക്കെക്കൂടായിറ്റ് ആ പഠിപ്പ്ട്ട് പോയിപ്പോ ഓള് പിന്നെ സൗദി പോയാരെ പിന്നെ ഓള് ടീച്ചിങ് കോഴ്സ് പഠിച്ച് ടി ടി സി പഠിച്ച്കാണ്ട് അയിന്റേതൊക്കെ കഴിഞ്ഞിരിക്ക പിന്നെ പോകാൻ വാണ്ടി നിന്നപ്പൊ ഓക്ക് അടുത്ത് പിന്നെ വിശേഷണ്ടായത് അപ്പൊ അങ്ങനെ നിർത്തിച്ച്ക്കാണ് അയ്ന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കയ്ഞ്ഞിര്ക്കാണ് എവിടെലും കേര്ണംന്നർഞ്ഞാണ്ട് കുട്ടി കൊർച്ചാവ
ആഹ് ആഹ്
അങ്ങനെ ഞാൻ പറിയാ അവനാൻക്കെച്ച്ട്ട് പഠിച്ചെന്തേലു ജോലി ഞാന്റെ മറ്റേ മോളോടും ഞാൻ പറിം കുട്ടിനൊക്കെ അങ്ങനവാടി കൊണ്ടാക്കിറ്റെന്തേലൊക്കൊര് കോഴ്സ് പഠിച്ചാ മതി എന്തേലൊക്കൊര് ജോലി നോ
അല്ല പ്പൊ കൊറേ ജോലി സാധ്യതകള്ണ്ടെ
ആഹ് ഓൾക്കൊക്കെ ഇന്റെ രണ്ടാമത്തോള് ‌ ഫാഷൻ ഡിസൈൻ ചിത്രം അങ്ങൻത്തരോ ക തെയ്ന്നു ഓക്ക് താല്പര്യം രണ്ടാമത്തോക്ക് പ്പയ്നൊക്കെ സൂപ്പറാ ഓ ഒന്നും വേസ്റ്റാക്കി ഒഴിവാക്ക ഓക്കില്ല ഓക്കെന്ത് കണ്ടാലും ഓക്കെന്ത് കണ്ടാലും അതോണ്ട് എന്തെങ്കിലൊക്കെങ്ങട്ട് ണ്ടാക്കണം ഒന്നും വേസ്റ്റാവൂല ഓൾത് ങ്ങനെ ആ പറയാണ്ടോ എല്ലാതും അങ്ങൻത്തതൊ ക്കറിം അയ്ഞ്ഞിപ്പൊ ഈ കുട്ട്യാക്കൊക്കെണ്ട്ട്ടോ ഓലെ കുട്ട്യാക്കൊക്കെ ഇ പേരകുട്ട്യാളൊക്കെ നല്ലോണ്ണം ചിത്രം വരക്കും എല്ലത്തിനും ഉഷാറാണ് കുട്ട്യാളൊക്കെ
ആഹ് ആഹ് ചിത്രം വരക്കല് ചിത്രം വരക്കല് പാട്ട് പാടല് ഇതൊക്കെ ഞമ്മക്ക് പാരമ്പര്യായിട്ട് കിട്ട്ണൊരു സംഭവാണ്
ആഹ് അത് വര്ക്കൊ ക്കെണ്ട് കുട്ട്യാക്കൊക്കെണ്ട് ഓ ലെ മ്മാരെ കഴിവ്ണ്ട് കുട്ട്യാ ചിത്രം വരക്കെ
ആഹ് ഞമ്മള് പറയും മൊഖച്ചേലൊക്കെണ് ഞമ്മള് ഒരാളെ ചേലാണ് ഒരു കുട്ടിനെങ്ങനെ മൊഖച്ചേലാണ് ഞമ്മളെ പാരമ്പര്യം അങ്ങനെല്ല ഞമ്മളെ കഴിവാള് ഞമ്മളെ കൂടെ പോര്‌ണ് ണ്ട് പാരമ്പര്യം കൈമാറുന്നതിനനുസരിച്ചിട്ടേ
മോൻ പഠിക്കാനത്യാവശ്യം കൊഴ പ്പല്ലേര്ന്നു ഇവരെ മക്കളൊന്നും ഇപ്പോ അതേപോലെത്തെന്നെ പേര കുട്ട്യാളോന്നും വെല്യ മോശൊന്നുല്ലാത്ത പക്ഷെ സൂപ്പറൊക്കത്തെന്നെണ് ചിത്രം വരേലൊക്കെ ഫഷ്ടാണ് വര്ക്കൊക്കെ
പ്രോത്സാഹനം കൊടുക്കണം ഓരോ ഫീൽഡിലെത്താനേ എല്ലാര്ക്കും ചെൽ പ്പോ ഒരേ ഫീൽഡാവൂല ചെലോർക്ക് ചിത്രം വരക്കാനാണെങ്കി ആ ഫീൽഡില് നല്ല ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടാൻ ആഹ് അയ്നുള്ള പ്രോത്സാഹനം കൊടുക്കണം നമ്മളെ ട്രെയിനിങ് ടീച്ചേഴ്സൊക്കെണ്ടല്ലോ ചിത്രകലാ ടീച്ചർമാരൊക്കെത്രെ
ണ്ട് ആഹ് ഓൽക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സ്ണ്ട് ക് ശെനി ഞായറൊക്കെ ക ക്ലാസ്സ് നടക്ക്ണ്ടോല് പിന്നെ ചെയ്യും ചിത്ര ആഹ് ചി ത്രീകരണത്തിനും ടീച്ചറ് ക്ലാസ്സ് കൊടുക്ക്ണ്ട്
ആഹ് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ സ്റ്റേറ്റിലൊക്കെ മത്സരത്തിനൊക്കെ പോവല് പോയോ അങ്ങനൊക്കെ
ഇല്ല അങ്ങനെ പോവാനാവ്ണൊള്ളു ഇല്ല ചെറിയ കുട്ട്യാളാണ് ആയി വെര്ണൊള്ളു ഉം ഉം
പ്പ കയ്വ് കണ്ടപ്പങ്ങനെ ട്രെയിനിങ് കൊടുക്കര്ത് അത് നല്ലൊരു കാര്യാണ് ചെർപ്പത്തിലെന്നെ
ചെർപ്പത്തിലെന്നെ ഒരാൾക്ക് പാട്ട് പാടാൻ നല്ലതാണ് മോൻക്ക് ഓനെ പാട്ട് അ ആഹ് സംഗീതം പഠിക്കാൻ അവൻ പൊറ്ത്ത്ക്ക് ആഴ്ചേലൊരിസം ക്ലാസ്സിന് വിട്ണ് ണ്ട്
ക്ലാസ്സിന് പോണ് ണ്ട് ആഹ്
ഒരാൾക്ക് മറ്റേ രണ്ടാക്കും ചിത്രം വരക്ക്ണ്ട് ക്ലാസ്സ്
ആഹ് ആഹ് കുട്ട്യാൾക്ക് എന്താണോ കഴിവ് അതിനെ പ്രോത്സാഹിപ്പിക്കണം
പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണല്ലോ
ആഹ് ആഹ് അത് ഞമ്മള് പലെ മേഖലയിലുവാണ് പ്പൊരു
ഉം അയിന്നപ്പം പ പഠനാ ആഹ് പഠനത്തിലും പിന്നോട്ടൊന്നുവല്ല പഠനത്തിലും മാർക്ക്‌ണ്ടോൽക്ക് സമ്മാനങ്ങളൊക്കെഷ്ടംപോലെ കിട്ടും
ആഹ് ആഹ് അതെന്നെ ഉം ഉം ഉം പട ചെലെ
ചേരൊക്കെ കൊർച്ചേരൊക്കെരിക്കും ഞ്ഞിപ്പൊ ണിക്കാനായില്ലെ പഠിക്കാനിരിക്കാനായി ടൈമും ഇല്ല കുട്ട്യാക്ക് കാക്കു വന്നാൽ
ആഹ് ആഹ് പഠിക്കാരിക്കോ
ആഹ്
താല്പര്യത്തോടെ ഇരിക്കോ പഠിക്കാന്.
ആഹ് അതൊക്കെ ഹോംവർക്ക്ള്ളൊക്കെ ഇമ്മച്ചിങ്ങട്ട് മെൻക്കെടുമ്പാണ്ടിരിക്കും അട് അ ആഹ് ആഹ്
ഉം ഞാന തില് ഇനിക്ക്ണ്ടൊരാള് ചെറിയാള് അഞ്ചാം ക്ലാസ്സിലാണ്. ആവൂ എന്താ പ്രയാസന്ന പുസ്തകത്തിന്റെ അട്ത്ത്ക്ക് അവൻ വര്ല്ല അഞ്ചിലാണ് ചെറിയാള്
മോന് മോനെയ്കാരല്ലേ
മോന് മോന്
ഉം ആൺകുട്ട്യെക്കെന്നെ ആൺകുട്ട്യെക്കന്നൊരു വിക്രസാണല്ല.
ഉം ഉം
ഉമ്മച്ചി ആടിര്ക്കണെല്ല വും ഇത് പൊട്ച്ചിര്ത്തിട്ടൊക്കാണ്ട് ചെയ്യാൻള്ളൊക്കെ ചെയ്യിച്ച് പഠിപ്പിട്ട് അവട്ന്ന് ണ്ട് നീപ്പിച്ചോള്ളു
ഉം അതെ യതെ പിന്നെ ങ്ങനെച്ചാ കൊർ ച്ച് സമയം ഒര് ഒര് അര പതിനഞ്ച് അര മണിക്കൂറ് ബുക്സ്തകത്തിന്റെ മുമ്പിലവൻ ഇര്ന്ന് കഴിഞ്ഞാല് അവനാണ് സ് കെര്ത്യാല് അവൻ കെരുതിയത് മുക്കോവന് ക്ലിയറായിട്ട് പഠി നല്ല മെമ്മറി ണ്ട് പഠിച്ചാല്. ഇപ്പ ല്ല സ സ് ആഹ് അങ്ങനെണ് പഠിക്കാന് ഇപ്പെത്ര ദിവസ് ഇപ്പ രണ്ട് മൂന്ന് ദിവസായി പുസ്തകൊന്നുട്ക്കലില്ല അങ്ങനൊരിതാണ് ഇന്തോന് എപ്പളെങ്കിലങ്ങനെ
ആഹ് തെന്റെ വല്യ മോന ങ്ങനേര്ന്നു പ്പൊ അങ്ങനെ പുസ്തകത്തിന് മുന്നിരി ഞാൻ ഈ കുട്ടിനോട്ങ്ങനെ പറയും ഇങ്ങക്ക് ഞാൻ പരീക്ഷക്ക് ജയിച്ചാ പോരെ മാർക്ക് വാങ്ങ്യാ പോരെ അത് ഞാ വാ പരീക്ഷന്റെ തലേന്ന് ഇര്ന്ന്ട്ടാണ് ഈ കുട്ടി പുസ്തങ്ങങ്ങള് വായിക്കണത് ന്നട്ട് ഒമ്പത് എ പ്ലസും ഒര് എയും വാങ്ങ്യത് ഒര് പ്ലസ്സേ പോയൊള്ളു പത്ത് അത് ഓരോരോ കുട്ട്യെക്കൊരോ മെമ്മറ്യാണ് ഇങ്ങനെ ഫുള്ള് കാണാപ്പാടം പഠിച്ചിട്ടൊന്നും മാണ്ട. ഉം
ഉം ഉം ആ ഒര് മെമ്മറി ണ്ട് ആ ഒര് മെമ്മറി കണ്ട് പ്പോ എൽ എസ് എസ്സിന് ചേർത്തി ടീച്ചേഴ്സ്നു
ഉം എല് എസ് എസ്സിലും യു എസ് എസ്സിലൊ ക്കെ പങ്കെട്ത്തിര്ന്നു ഇന്റെ മോന് ഓന് അതേ മാതിരി കണക്കെന്നു ഇഷ്ടെള്ള വിഷയം വല്യോന് അറ്‌വ അയ്ല് കിട്ടി സ മാഷ് പറയാ കുട്ടി ഉത്തരൊക്കെ കറക്ടായി എഴ്തിയ വന്ന വയി ഓനൊരു സെൻൻ്റെസ് വിട്ട്ട്ടാണ് ഓന്റെ മാർക്ക് പോയത് വന്ന വഴി ഓൻ എയ്തീല കണക്കിന്റെ ഉത്തരൊക്കെ ഓൻ എഴുത്യാറിണ്ട് ഉം
ആഹ് ഞങ്ങക്ക്പ്പൊ എല് എസ് എസ് കിട്ടി പ്പ ഈ വർഷം.
ഉം
ഉം തെന്നെ ഇങ്ങനെ പഠിക്കാന് തെന്നെ ഈ സമയം ഒര് കൊർച്ച് സമയം ഇരിക്കും അതില് ഉം അതിലവന് കിട്ട്ന്നെ കിട്ടും. ഇൻണ്ടസ്റ്റില്ല പഠിക്കാൻ ഇൻണ്ടസ്റ്റില്ല ഓന് താല്പര്യൊട്ടുല്ല ആഹ് ശെരി